ഹലോ ആഹ് എന്തൊക്കെണ്ട് വിശേഷം? ആഹ്.
വൈ ഫൈ കട്ടായി പോയിട്ടേ. കേക്ണില്ല. വൈഫൈ കട്ട് ന്താണ് പോയിതാണ് അത്. കട്ടായ്പ്പോയത്. കരണ്ട് പോയിട്ട്. അങ്ങനാണ്ന്നാല് ആഹ് വൈഫൈ ഓഫായിച്ചാ കറണ്ട് ഇവട്ന്ന് പോയപ്പം വൈഫൈ കട്ടായ്പോയി. പിന്ന ആഹ് പിന്നെന്താ ന്നട്ട്, ചായൊക്കെ കുടിച്ചോ.
ചായ കുടിച്ചു. ഇന്ന് ഓട്ടടണ്ടേനു രാവിലെ കൊറെ ചുട്ടുട്ടീനു. അതന്നെ ഇണ്ടായിരുന്നു. ആഹ് എല്ലാർ ക്കും ഇണ്ടായിനു അഞ്ചെട്ടെണ്ണം വാക്കിൺണ്ടായ്നു.
ഏഹ് ഏഹ്
ഉം ഉം അപ്പൊ കുട്ട്യേളു എല്ലാരും ഉം പയ്പ്പാറും ശര്ക്ക്. മറ്റത് ഉം ബേക്കറ്യൊക്കെ തിന്നാല് രസ ത്തിന് തിന്നാനേ പറ്റൊള്ളേയ്. പയ്പാറൂല്ലല്ലോ മക്കക്ക്. ഊം മദ്രസ്ക് പോവാനായേ. ആറു മണിക്ക് മദ്രസ് തൊടുങ്ങും ഓനോട് പ്പം പോണം പറഞ്ക്. ഇവടെ ആഹ്
ആഹ് ശരി. ആറ് മണിക്ക്യൊക്കെ മ്മ് മ് ആഹ് മയൊക് കാവുമ്പോ ഇരിട് മൂടിക്ക്യെണ്ട്ക്കും.
ഇപ്പോ രാത്രി രാത്രി ആഹ് ഇപ്പൊ പോവുംഞ്. ഇവടെ നാല് അഞ്ച് ആറ് ഇപ്പളാണ് ക്ലാസ് രാത്രി ക്ലാസാണ് ഇഞ്ഞൊര് എട്ടരാവുമ്പോ വുടും.
ആഹ്
അസാ
ആഹ് ആഹ് അന്നപ്പ അങ്ങനെ സ്കൂൾളൊക്കെ പഠി
ഇവടെ ഇങ്ങനേണ് മൂന്ന് നേരാ ഇബടെ മദ്രസ അഹ് അല്ലേയ് ഇവ് ആഹ് അപ്പം ടൈമും അപ്പം വന്നേക്കന്നെ ചെലപ്പന്തെയ്യും ഉ എഴ്താള്ളെ വേം എഴ് വേം എഴ്തിച്ചാലേയ് സ്കൂള്ത്തെ എഴുതാള്ളത് വേഗെയ്തും സ്കൂൾക്ക് എഴ്താള്ളത് വേഗെഴ്തിച്ചും ചെലപ്പം വന്നാ വേം ചോ എട്ടരാവുമ്പം വെരും ഒരു ഒമ്പണിയാവും ചോറ്ന്നും വർത്താനം പറഞ്ഞ് കഴിഞ്ഞാണ്ട് കേറുമ്പത്തിന് പിന്നെ വേഗം എന്തെ എഴുതി എഴുതിച്ചാള്ളെന്നെ എഴു യും ഇന്ന്ട്ട് ഒറ ഒറങ്ങാ പറിയാ അപ്പം പിന്നെ എന്താണ് രാത്രി വായിച്ചാള്ളതോ പഠിച്ചാള്ളതൊക്കായിട്ട് സുഖാ
അറിയേല ക്ക് വന്ന്ട്ടാവുലേ
ഏഹ് ശീലാവും
അത് പ ആഹ് ശീ ആഹ് അതെ ശീലായതോണ്ട് പ്രശ് ശ്നം ഇണ്ടാവൂല അമ്മെ അഹ് കേൾക്കുമ്പോ ഒര് രാവിലാണല്ലോ വിടാ അപ്പം ഇവല് പഠി
ന ആഹ് ആഹ് രാത്രി ഭയങ്കര കെതിയാടട്ടോ ഞമ്മക്ക് ഫസ് റ്റൊക്കെ വയങ്കര കെതിയെടേരുന്നു വെക്കേഷന്ലൊക്കെ പിന്നെ പകലാ ഇട്ത്തീനിയത് ആഹ്
ആഹ് അങ്ങനെയാവുമ്പോ വെക്കേഷനൊക്കാവുമ്പം പ്രശ്നല്ലേ ഇത് ആഹ്
ആഹ് ഞാറാഴ്ചെക്കെ പകലാ ഇട്ക്കാ ഞാറാഴ്ച ഒമ്പത് മണിക്ക് മറ്റോലെ വിടും മ ഒമ്പണിക്ക് മറ്റോലെ വിട്ടാലാ ഒമ്പണിക്ക് ഇവല്ക്ക് തൊടങ്ങി യാണ്ടൊരു പയിനൊന്നര രാവിലെ
ഏഹ് ഏഹ് അത്രേം സമയം ഇട്ക്കൊ
ആയ്ച്ചൊന്ന് സ്കൂള് സ്കൂൾ ഇണ്ടാവുല്ലല്ലോ ആഹ് സ്കൂൾ ഇണ്ടാവുല്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനക്കെട്ക്കും ഉസ്താമാര് ന്നാ പിന്നെ ഞാറാഴ്ചക്കെ രാത്രി ഇവല്ക്ക് ഫ്രീയേക്കാരം
ആഹ് ആഹ് ഇണ്ടില്ലേ ഇവടെ ഞാ ഞാ സാധാ ബ എല്ലാതും ഞായറും ശനിയൊക്കെ തന്നെ എല്ലോ ഒരേ സമയത്ത് ആറേ കാലാവുമ്പം തൊടങ്ങാ എട്ടേകാൽ വരെ ഇണ്ടാവും പിന്നെ ശനിം ഞായറൊക്കെ ആണെ എട്ടേകാൽ വരെ ഇണ്ടാവും അങ്ങനെ എടുക്കു
അല്ല അപ്പൊ ഏയ് ആറേക്കാല്ന് എല്ലാർക്കും ഒന്ന് മുതൽ തൊടങ്ങൊ ആറേക്കാല്ന്
ഇല്ല ചെറിയ മക്കക്ക് അത് വല്ല്യ ക്ലാസിന് മു നാലു, അഞ്ച്, ആറ് ആഹ് നാലിന് മേലോട്ടുള്ള ക്ലാസിന് ചെറിയ മക്കള്ക്കൊക്കാ ആഹ് ഒരു എട്ട എട്ടര അല്ല എട്ടര ആവുമ്പം തൊടങ്ങാ
ഏഹ്
ഏഹ് വെല്ല്യോര്ക്ക് ആറേ കാല്ന് ചെറിയ മക്കള്ക്ക് എ
ആഹ് ആഹ് എട്ടര്ക്ക് തൊട്ങ്ങ്യാ പിന്നെ എപ്പളാ വിടാ? അപ്പോത്തിന് സ്കൂള്ക്കോവാന് വൈകൂലേ
ല്ല പ ആഹ് പത്ത് അഹ് ചെറിയെ കുട്ടിയള് നാല് വരെയുള്ള കുട്ടിയാളാന്നേരം ഓൽക്ക് പത്ത് മണിക്ക്യല്ലേ പ ത്തൊമ്പതേ മുക്കാലാവുമ്പോക്ക് സ്കൂള്ല് എത്ത്യാ മതി അയ്ന് കണക്കാക്കിട്ട് വിടും അങ്ങനെ ഉം പിന്നെ അങ്ങനാണ് ഏഹ് പിന്നെന്താ ഏഹ് ഇഞ്ഞെ ഇത് ഇണ്ടാക്കല്ണ്ടോ ഏഹ് എന്താണ് കൽത്തപ്പല്ലേ കൽത്തപ്പം ഇണ്ടാക്കല്ണ്ടോ ചായക്കൂട്ടാ
ഇഷ് ആഹ് ഇൻക്ക് നെയ്യപ്പം ഇണ്ടാക്കണേക്കാലും അറിയണത് കൽത്തപ്പവാ നെയ്യപ്പ ത്തിനെ ഞാൻ ഇത് വരെ ഉണ്ടാക്കീട്ടില്ല
നെയ്യപ്പേയ് ആഹ് അത് പിന്നെ കൽത്തപ്പം ഉണ്ടാക്കലണ്ട് നെയ്യപ്പം എനിക്കത്രക്ക്‌ പോരാ ആഹ് കൈ ഞാൻ പറയാ നെയ്യപ്പം എനിക്ക് അറിയില്ല പറയാ അതും കൽത്തപ്പവും ഏകദേശം ഒരു പോലെയാണല്ലോ ച്ചിഷ്ടം കൽത്തപ്പവാ ആ ഉണ്ണിയപ്പവും നെയ്യപ്പവും അയ്ലേറെ ഇഷ്ടം എനിക്ക് കൽത്തപ്പവാ ഉം ഇങ്ങൾ ഉണ്ടാക്കലുണ്ട്
ആഹ് ആഹ് ആ ഞാന് കുക്കറപ്പം ഉണ്ടാക്കലുണ്ട്
ആഹ് ആഹ് കുക്കറപ്പം ഉണ്ടാക്കിയാല് ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ കുക്കറൊക്കെ അപ്പം ഇങ്ങൾക്ക് ഉണ്ടാക്കിയാ ത്തിന്ണ്ടാവും കുറെ ആൾക്കാരില്ലല്ലോ നിങ്ങടെ കൂടെ ആ കുട്ടികളൊക്കെ വരുമ്പളേക്കാരം അല്ലേ ഉണ്ടാക്കുക.
ആഹ് ആഹ് കുട്ട്യാളൊക്കെ വരാന്നേരം അങ്ങനൊക്കെ ആക്കുന്നേരം ഓൽക്കൊക്കെ
ഇത് രണ്ടീസത്തിനുള്ളത് ഉണ്ടാവൂലോ ഉം
ഞാ പിന്നെ പിന്നെ കേക്കുണ്ടാക്കും ഓരൊക്കെ വരും നേരം പിന്നെ കേക്ക്‌ നല്ല ഇഷ്ടവാ ആഹ് കേക്കുണ്ടാക്കും ആഹ് ക്രീമ് വാങ്ങീട്ട് ആഹ് ഒരു ക്രീമ് വാങ്ങിക്കാണെങ്കി ഒരു മൂന്ന് കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പിന്നെ പൊറത്തൊന്നും കൊടുക്കൂല അല്ലാണ്ട് നമ്മ കഴിക്കാൻ വേണ്ടീട്ട് ഉണ്ടാക്കും പിന്നെ ആരെങ്കിലും ഉം പിന്നെ എന്താണ് എന്താ ആഹ് ക്കെ ഇതില്ലേ വെഡിംങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കില് അന്നേരം പറയും ഇന്നോട് പ റയും കുടുംബത്തില് കേട്ടോ ഉം ഉണ്ടാക്കി തരുവോന്ന് ചോദിക്കും അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഞാന് ഈ പൈന ഏ ആ പറയ് എന്ത്
ആഹ് ബർത്ത്ടെ അങ്ങളെ ആനിവേഴ്സറി അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ
ആഹ് ആഹ് അങ്ങനൊക്കെ ഉണ്ടാവാൻ നേരം എന്നോട് ആഹ് ആഹ് എന്നോട് പറയും ഞാൻ ഉണ്ടാക്കി തരുവോന്ന് ചോദിക്കും ആഹ് കുടുംബത്തില് പൊറത്തൊന്നും കൊടുക്കൂല വിക്കാനല്ല അല്ലാണ്ടന്നെ നമ്മളോട് ആ പറഞ്ഞിട്ട് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും അപ്പോ ഓർക്ക് നല്ല ഇഷ്ടവാ ഒരു ദിവസം എന്റെ ആഹ് ആങ്ങളേൻ്റെ ഞാ ഓളെ ഓലെ വെഡ്ഡിംങ്ങിൻ്റെ ഇതീല് ഞാന് ഉണ്ടാക്കി കൊടു ത്തിട്ട് അപ്പൊ ഓള് ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ ഓളെ വീട് ആങ്ങളേന്റെ ഓൾടെ വീട് അപ്പോ ഓള് വല്ല്യമ്മ എന്നും അങ്ങനെ ഇതൊ ഇതൊന്നും ഓൽക്കൊന്നും വല്യ ഇഷ്ടവൊന്നുവില്ല എന്നിട്ട് ഓൻ പറയാ വല്ലിമ്മ കണ്ട മാതിരി വാരി തിന്നണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് വാരി തിന്നുന്നുണ്ട് എന്നറിഞ്ഞാണ്ട് നല്ല ഇഷ്ടാ ഓൽക്ക്‌ ആഹ് ആഹ് ഡിസൈനൊക്ക ചെയ്യൂം എന്ന് വെച്ചാ വല്യ ഇതിലൊന്നും ഇല്ലാ എന്നാലും റോസാ റോസപ്പൂവ് അയിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വക്കും ഞാന്
ഏന്നാലും
ആഹ് അപ്പൊ ആ എന്നാലും കുയപ്പല്ലാത്ത രീതീല് ഉം ഉം ചെയ്യും
ആഹ് എല്ലാരും
ഓ വെരാന് ഓ വെരേണ്ടി ഓ വിളിച്ചാ മാത്രം മതി വിൾ ച്ചോളാണ്ടി പിന്നെ കാരണം അവടെന്ന് വരുന്നേരം ഇമ്മളവടെല്ലാണ്ടായ് പോന്തേ അപ്പൊ പറഞ്ഞിട്ട് വെര്ണം വെരേണ്ടി ഒരൂസം വെരേണ്ടി അപ്പ എന്താ ഇഷ്ടള്ളേരാച്ചാല് ഇണ്ടാക്കി തെരണെണ്ട് പിന്നെ കേ അഹ് കേക്കാണ് കേക്കാണെ തലേന്നിണ്ടാക്കി വെക്കണം ആണേലേ
ഞങ്ങളോടെ ആനകളോട് ഇങ്ങനെ മുറി ക്കൂല എഹ് വാണെങ്കി മേടിച്ച് കൊണ്ട്രാ ഏതായത് ഇങ്ങനെ ഇപ്പൊ വെഡിംങ് അല്ലെങ്കിപ്പോ ഇപ്പൊ കുട്ട്യോളെ ബർത്ത് ഡ അയ്നൊന്നും കേക്ക് മുർച്ചണ് വാപ്പാക്ക് ഇഷ്
ഇഷ്ട്ടല്ലല്ലേ ആഹ് അങ്ങനെണ്ട് ചെലർക്ക് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പ മരിച്ചു പിന്നാ അപ്പൊ ഇമ്മിം പറയേരുന്നു വാപ്പാക്ക് ഇഷ്ട്ടല്ലാ പറയും പിന്നങ്ങനെ ത്തീനൊന്നുല്ല പിന്നെ അമ്മ്ക്ക് വാണ്ടി വരുമ്പൊ എന്തേങ്കിലൊക്കെ പോയി വാങ്ങ്വാന്നല്ലാതെ അത് പിന്നെ രേക്കാണ് മറ്റേ ബർത്ത് ഡേയ്ക്കെർന്നാ അന്ന ഒരു ദിവസല്ലേ അന്ന് വാങ്ങൂ പക്ഷെ ഇതിപ്പൊ ആഹ് വ കേക്ക് വാങ്ങണം വാങ്ങണം പറയുന്ന അല്ലാതെ ഒരു ദിവസം ആഹ് വാങ്ങാ വാങ്ങാന്നല്ല രീതീലാവും
ആഹ് ആഹ് പിന്നെ ഇഷ്ട്ടൊള്ളപ്പ വാങ്ങി കഴിക്കാ അത്ര ഒള്ളൂല്ലേ എഹ് ഞാനന്നിട്ട് എന്താ ക്കുന്നറിയോ എന്നിട്ട് മ മക്കളന്നെ പറയും ഉം പിടിയേന്നൊക്കെ വാങ്ങിക്കാണെങ്കി പറയും എന്നാലും ഉമ്മ എണ്ടാക്കിയ രെസായിട്ടില്ല ഉമ്മ ഉമ്മ എണ്ടാക്കുന്നേനാ രസോന്ന പറയ അങ്ങനെല്ല അത് അത് എൻച്ചാൽ ഞാന് മറ്റേത് ഇല്ലേ ഘനാഷില്ലേ ഏതിന്റെ കാ മിന്നെ ബ്ലൂബെറീന്റേക്ക അത് അതൊക്കെ വാങ്ങും ആഹ് പിന്നെ ഒരൂസം ഞാനിവടെ പ ഇതില്ലേ കൈതച്ചക്കേൻ്റെ അത് ഞാനിണ്ടാക്കി ആഹ് അതെണ്ടാക്കി ഞാനും ആഹ് അതിന്റെ തന്നെ കൈതച്ചെക്കന്റെ എഹ് ഇതന്നെ എസൻസ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതില് നമ്മളങ്ങനെ ഇണ്ടാക്കി നല്ല രസണ്ടേനു എല്ലാർ ക്കും നല്ല ഇഷ്ട്ടായി ഉം ഉം ഇവിടെ അതൊണ്ട് അട്ത്തൊരു കല്ല്യാണം ഇണ്ടായിട്ട് ഒഹ് പിന്നെ മഞ്ഞൾ കല്യാണ മെനൊടൈസ് ആഹ് ഇങ്ങള് ഇണ്ടാക്കി തെരോന്നോയ്ച്ച് ഇന്നിപ്പൊ ഞാൻ പറഞ്ഞ് ആഹ് ഞാൻ എണ്ടാക്കി തരാം അപ്പൊ മഞ്ഞ കളറ് വേണല്ലോ അപ്പൊ ഫുള്ള് പറഞ്ഞണം ഓൻ കൈതച്ചക്കെന്റേന്നെ എണ്ടാക്കി അതും ഓല് പറയുന്നു ആഹ് ആഹ് ആഹ് മഞ്ഞ എല്ലാം ഫുള്ള് മഞ്ഞയാണല്ലോ ഓല് ആ സ്റ്റേജിമ്മെലവിടെ കൊണ്ട് വെക്കലല്ലേ ആ ലഡു ആഹ് പിന്നെ എന്താണ് ജിലേബിയോ മഞ്ഞ എല്ലും മഞ്ഞ ആഹ് നല്ല രസാണല്ലേ കാണാനും അപ്പൊ അയിന്റെ എടേല് ഈ മഞ്ഞ കേക്കും കൊണ്ടോയി വെച്ചു നല്ല രസണ്ടായി കാണാന് രസുണ്ടായിരുന്നു ഓലണ്ട് പറയേണ്ടില്ല നല്ല രസണ്ടായിനുന്ന് പറഞ്ഞ അപ്പ ഞാനാ കേക്കിന്റെ അല്ലല്ലാ ഞാൻ വാങ്ങീല്ല പൈസ പൈസ തന്നീനു
ഏഹ് എന്തൊരു ആളാ ഇങ്ങള് ആ പൈസ തന്നിരുന്നു അങ്ങനെ സാധനത്തിനിള്ള പൈസ മാത്രം ആ ഇങ്ങക്ക് കമ്മി ഏഹ് വാങ്ങീല
വാങ്ങില്ല്യ ഇന്ക്ക് വാങ്ങാൻ തോന്നീല അടുത്ത വീട്ടിലെ കല്യാണല്ലേ ഇം അ‌ അതെൻച്ചാല് ബിസിനസ് ആക്കിയൊക്കെ ചെ യ്യാം പക്ഷേങ്കില് സമയം ഫ്രീ ആയിട്ട് എന്താ പറയ നമ്മള് പരിപാടിയൊന്നും ഇല്ലാണ്ട് ഏട്ടും പോവൊന്നും ചെയ്യാണ്ടെ നമ്മള് അയ്നായിട്ട് മെനക്കെടണം
അതന്നെ നമുക്ക് പറ്റണെ ടൈമിലെള്ള ഓർഡറ് മാത്രം എടുക്കാ
ആഹ് അങ്ങനെ നമ്മ നമ്മള് ഒര് കാര്യം നമ്മള്
അങ്ങനെ അങ്ങൻത്തോലൊക്കെ ഓഡർ വാങ്ങ വല്ലാതെ പൊറത്ത്ക്കൊന്നും കൊടുക്കാതെ അല്ലെങ്കി ഇങ്ങള് ഷോപ്പിലൊക്കെങ്ങനെ ഷോപ്പിലങ്ങനെങ്ങനെ
ആഹ് അതെന്താച്ചാൽ നമ്മള് ഓർഡർ പിടിച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്തായല്ലോ നമ്മക്ക് പിന്നെ അ ആഹ് അതാണെ ആഹ് അമ്മളെന്തായാലും നമ്മള് ചെയ്തേ പ റ്റു നമ്മളൊരു ബാധ്യസ്ഥനായല്ലോ അതാണുള്ള പ്രശ്നം ഉം അമ്മക്ക് ഏട്ടെങ്കിലും അത്യാവശ്യായിട്ട് പോണ്ടി വന്നാല് പോവാനാവുലാ വേറെ എന്തെങ്കിലും വീട്ടിൽ ആരേൽ വന്നാൽ അത് നടക്കൂല ആഹ് എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ആഹ് അതെന്നെ എല്ലോം കൂടെ ഒരു ബുദ്ധിമുട്ടായിറ്റ് എൻ്റെ മാപ്പിൾക്കാണെങ്കിലോ
പിന്നെന്തന്നാല് ആഹ് ആഹ് ഞാനെ വിളിക്കട്ടോ
ഓഹ് ഓഹ് അയിക്കോട്ടെ
ആഹ് ശരി